ഹലോ
ഹലോ എന്തൊക്കെ വിശേഷാ സുഖല്ലേ?
വിശേഷം എന്ന് പറയാന് പ്രത്യേകിച്ച് വിശേഷന്നല്ല അങ്ങനെ ഒരോ ദിവസം കഴിഞ്ഞു പോണു.
ആഹ് എല്ലാർക്കും കൊഴപ്പൊന്നുല്ലല്ലോ ഇല്ല ഇല്ല ആർക്കും കൊഴപ്പില്ല അവി വിടെ എങ്ങനെ ആർക്കും കുഴപ്പൊന്നുമില്ലല്ലോല്ലേ?
ഇല്ലല്ല അവിടെ ഇവിടെ കുഴപ്പൊന്നും പറയാനൊന്നുമില്ല ചില കാലാവസ്ഥാ പ്രശ്നങ്ങൾ മറ്റൊക്കെ എന്നാലും ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കിന്നേ ഞാനിപ്പോ ലീവില്ല ദിവസായോണ്ടിങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കിയാ നോക്കിരിക്കായിരുന്നു ഇപ്പൊ പ്രകൃതി മറ്റൊക്കെ ആസ്വദിക്കാ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇപ്പ ഈ കേരളംന്ന് പറയുന്നത് തന്നെ എത്ര മനോഹരമായ ഒരു സംസ്ഥാന അല്ലേ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കിയെ കേരളത്തിൽ ജനിക്കാൻ പറ്റിയന്നെ നമ്മളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ?
പിന്നെന്താ എന്തായാലും ആണ് കേരളംന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളംന്ന് പറഞ്ഞാല്.
അതെ അത് ശരിയാണ് മാത്രല്ല ഇതിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് നവംബർ ഒന്നിനാണ് കേരളപ്പെറവൊക്കെ നമ്മൾ ആ ആഘോഷിക്കാറില്ലേ അന്നാണ് കേരളം സ്ഥാപിതമായത് എന്നൊക്കെയാണ് പറയണന്നത്.
അതേ സംസ്ഥാനത്തിന്റെ തലസ്ഥാന ഏ കേരളത്തില് പതിനാല് ജില്ലകളൊക്കെ ഉണ്ട് ഈ കേരളത്തിൽ തന്നെ.
അതെ അതിലിപ്പോ ഏറ്റവും നല്ല മനോഹരമായ ജില്ലയിലാണ് നമ്മള് താമസിക്കുന്നത് നോക്കേ ഈ ഫുള്ള് പച്ചപ്പും കാടും മേടും പുൽത്തകിടുകളൊക്കെ നടന്ന് നല്ലൊരു സംസ്ഥാനത്താണ് നമ്മളൊക്കെ ജനിച്ചേന്ന് ആലോയിക്കുമ്പോ തന്നെ ഭയങ്കര ഉള്ളിലൊരു സന്തോഷല്ലേ?
അതെ തീർച്ചയായിട്ടും എന്താപ്പ നമ്മളീ കേരളത്തിൽ കൂടി നമ്മൾ യാത്ര പോവാച്ചെങ്കിലും ഈ പച്ച പാർന്ന നെൽപ്പാടങ്ങളും ചായത്തോട്ടങ്ങളും കാടുകളും വെള്ളച്ചാട്ടങ്ങളും കടൽ തീരങ്ങളും ബാക്ക് വാട്ടറുകളും ഒക്കെ നമുക്ക് കണ്ടാ തന്നെ നമ്മള യാത്ര ഈ കേരളത്തിന്റെ നമ്മുക്ക് യാത്ര പോകുമ്പോ കേരളത്തിന്റെ ഏഹ് ഭംഗി നമ്മൾ അപ്പഴാണ് എന്താ നമ്മള് ഭംഗി ആസ്വദിക്ക
അതിപ്പോ ഈ കേരളം പറയുമ്പോ തന്നെ എന്താണ് എത്രത്തോറെ രസകരമായ ഒരു കാഴ്ച തന്ന ഈ കേരളത്തി കേരളത്തിനെ എന്തെ വിശേഷിപ്പിക്കുന്നത് നമ്മള് ഗോഡ്സോൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാടെ നമ്മൾ വിശേഷിപ്പിക്കുക അത്രക്കേറെ സവിശേഷ സവിശേഷതകൾ ഈ കൊ ച്ചു സംസ്ഥാനത്തിനുണ്ട് അതായത് ഇപ്പോ മുകളില് ഫുള്ള് കിഴക്ക് ഭാഗത്ത് ഫുള്ള് പശ്ചിമഘട്ട മലനിരകളും മറ്റ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് സോഷ്യലിലും അങ്ങനത്തെ ഓരോ ബുക്സിലൊക്കെ കേരളത്തിന്റെ കാര്യങ്ങള് പിന്നെ നടു ഭാഗത്തുന്ന് പറഞ്ഞ നല്ല കായലുകളും നല്ല പച്ചപ്പുകളൊക്കെ നിറഞ്ഞ നദികള് അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് നടുഭാഗത്തുള്ളത്, പിന്നെ അതായത് തെക്ക് ഭാഗത്ത് ചെറിയ കാ ഭാഗത്ത് അതായത് ഏറ്റവും അടി ഭാഗ ത്തൊക്കെ കാണാൻ സാധിക്കുന്നത് കടൽ തീരങ്ങളും മറ്റുവാണ് അറബിക്കടലൊക്കെ ഉണ്ടില്ലേ?
അതെ പിന്നെന്താ തീർച്ചയായിട്ടുണ്ട് പിന്നെ നമ്മള് എന്താ കേരളത്തിൽ തന്നെ പ്രശസ്തമായ സ്ഥലങ്ങളാണ് ആലപ്പുഴ, മൂന്നാർ, വയനാട്, അതിരപ്പള്ളി വാട്ടർ ഫാൽസ് തുടങ്ങിയ സ്ഥലങ്ങൾ ഏറെ പ്രശസ്താണ് കേ കേരളത്തില്.
അതെ താൻ പറഞ്ഞ ഭയങ്കര ശരിയാണ് നമ്മള് വിനോദയാത്ര നടത്തുന്ന സ്ഥലങ്ങളാണ് മൂന്നാറും ആതിരപ്പള്ളി വാട്ടർ ടാങ്ക്ൊന്നും കാണാത്ത വാട്ടർ ഫോൾസൊന്നും കാണാത്ത ഒരു മനുഷ്യന്ും ലോകത്ത്ുണ്ടാവില്ല കാരണം എല്ലാരരും ഹ സന്തോഷത്തോടെ വിനോദയാത്രൊക്കെ പോകാൻ പറ്റ മറ്റ സ്ഥലങ്ങൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങള്ൾ ഈ കേരളത്തിണ്ടല്ലേ
അതെ തീർച്ചയായിട്ടും പിന്നെ നമ്മെ കേരളത്തി ഇല്ലാത്തത് എന്താണ് തേങ്ങ റബ്ബർ കുരുമുളക് ഏല ഇഞ്ചി തുടങ്ങിയ കാർഷിക ഉൽപന്നങ്ങളൊക്കെ നമ്മള് എന്താ ഉണ്ടാക്കുന്നുണ്ട്ല്ലേ
അത് ഏറ്റവും പറയാൻ പറ്റിയ നല്ലൊരു ഉപാധി തന്നെയാണ് കാരണം എന്ന് വെച്ചാ ഇപ്പൊ ഈ കുരുമുളകിനും ഏലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അങ്ങനത്തത്തെൊക്കെ ഓരോ ഐറ്റംസ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ കൂടുതൽ കാണ ടുന്നുണ്ടന്ന് പറയുമ്പോ തന്നെ ഭയങ്കര സമാധാനം പണ്ട് നൊക്കെ പണ്ട് മുതലേുള്ള വ്യാപാരികൾക്ക് ക്കൊക്കെ കൂടുതലായിട്ടും പ്രത്യേകിച്ച് നമ്മള കേരള കടക്കി ഭരിക്കാൻ നോക്കുന്നത് ഒന്നാമത് ഇതൊക്കെയാണ് മറ്റേ സുഗന് വ്യഞ്ജനങ്ങളും മഞ്ഞൾ ഏല അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതൊക്കെ കടത്തിക്കൊണ്ട് വരാനും കുരുമുളക് എത്രയോ വില മതിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ അതൊക്കെ നമ്മുടെ ഈ ഇവിടെ ഉണ്ടന്ന് പറയാൻ തന്നെ നമുക്ക് കേരളത്തിൽ ഉണ്ടതെന്ന് പറയാൻ നമുക്ക് വെറുതല്ല വളരെ അഭിമാനകരമായ നിമിഷണല്ലേ
അതെ തീർച്ചയായിട്ടും പിന്നെ നമ്മള ലോകമെമ്പാടു ഇപ്പൊ ദാ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാല്
അതെ ഒത്തൊരുമക്ക് നമ്മളെ കേരളത്തി കഴിഞ്ഞിട്ടേ വേറുള്ളൂ പ്രളയം ഉദാഹരണം തന്നെയാണ് പ്രളയം കൊറോണ ഈ പ്രളയത്തിലൊക്കെ ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് നമ്മള് എന്താപ്പോ നമ്മുടെ ഐക്യം കാണാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പ്രളയം വ കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പല ജീവനങ്ങളും രക്ഷിക്കാനായില്ലേ മത്സ്യബന്ധന തൊഴിലാളികളും മറ്റൊക്കെ എന്താപ്പ സുരക്ഷാ സേനയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് അത് കേരളത്തിന് ഐക്യം കാണിക്കുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയ പിന്നെ മാത്രമല്ല ഈ എന്താപ്പോ കേരളത്തിന്റെ അതായത് കളികൾ പറഞ്ഞ സാംസ്കാരിക കളികൾ പറഞ്ഞ കഥകളി മോഹിനിയാട്ടം തെയ്യം കൂടിയാട്ടം തുടങ്ങിയ പല എന്താ കലാരൂപങ്ങളും കേരളത്തി ത്തിൽ കാണാൻ സാധ്യതയുണ്ട് കാണാനുണ്ട് അത് നമുക്ക് ഏറ്റവും എന്താപ്പ എൻജോയ്മെന്റും മറ്റും ഏർ തരുന്നതാണ് ഈ പറഞ്ഞ സാംസ്കാരിക പ്രത്യേകതകളൊക്കെ അല്ലെ
തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആണ് പിന്നെ നമ്മുടെ എന്താ കേരളത്തിന്റെ മലയാളമാണ് ഔദ്യോഗിക ഔദ്യോഗിക ഭാഷ തന്നെ നമ്മളത് മലയാളാണ് ഈ മലയാള ഭാഷക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം മലയാള ഭാഷ അല്ലെങ്ക ഇപ്പ നമുക്കിപ്പോ നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് തന്നെ മലയാളാണ് ഈ മലയാളം അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഈ മലയാള ഭാഷക്ക് കേരളം നല്ല പ്രാധാന്യം കൊടുക്കുന്ന ണ്ട് പിന്നെ നിങ്ങള്ൾ പറഞ്ഞമാതിരി ഈ എന്താ കലാരൂപങ്ങള് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് കലാരൂപങ്ങള്െ കഥകളി തെയ്യൊക്കെ
അതെ പിന്നെ എന്താ പിന്നെ കേരളത്തിന്റെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് നിങ്ങൾ പറഞ്ഞപോലെ തന്നെ ഭാഷ മലയാള ഭാഷ എന്താ കേരളത്തിലെ മലയാള ഭാഷ ആണ് കൂടുതൽ കാണപ്പെടുന്നത് മാത്രമല്ല സൗഹാർദം നമ്മുടെ മതപരമായ സൗഹാർദം കേരളത്തിൽ കാണുന്നത് പോലെ എവിടെയയുംല്ല അല്ലെ
ആ അത് ശരിയാണ് നിങ്ങ പറഞ്ഞത്
ഇപ്പോ നമ്മള് ആഘോഷ നിങ്ങൾ ആണെങ്കിൽ നോക്കട്ടെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും ഓണം ആഘോഷിക്കും അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുംന്ന് പറഞ്ഞപോലെ എല്ലാ ആഘോഷങ്ങളും നമ്മള് സൗഹാർദ്ദമായിട്ട് നമുക്ക് ഇന്ന മതം എന്തന്നില്ല ഇപ്പൊ ആ മതത്തിലാണ് എന്താപ്പ അതാണ് നമുക്ക് ആഘോഷ ആാൻ പറ്റില്ല അങ്ങനെൊ ഒരു ഇതേ നമ്മുടെ കേരളത്തിലല്ല ഓണായവര് ഓണൊക്കെ എടുത്ത് മുണ്ടു ഷർട്ടൊക്കെ എടുത്തിട്ട് നടക്കും സാരിൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോ ഇതുൾഫിദർ തന്നെ അത് അതിൻ്തായ രീതിയിൽ നടക്കും പെരുന്നാൾ ഫോട്ടോ എടുത്തിട്ട് അതേപോലെ ക്രിസ്മസ് ആ നമ്മള അവർ ആചാരണങ്ങൾ കൂടെയൊക്കെ എന്താപ്പ കൂടി ആഘോഷിക്കുക അല്ലേ ഇത്രത്തോളം മതസൗഹാർദമുള്ള ഒരു ഐക്യമുള്ള ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്ന് പറയാം
അതെ തീർച്ചയായിട്ടും ഇപ്പൊ എന്താ നമ്മളിപ്പോ എല്ലാത്തിനും നമ്മൾ സഹകരിച്ചിട്ടില്ലേ ഇപ്പൊ നമ്മൾ പലരും ഇവിടെ ജീവിച്ചിരിപ്പില്ല കാരണം ഇപ്പോ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ പ്രളയം വന്നപ്പോ നമ്മൾ പലരും രക്ഷിക്കാാന ഇറങ്ങിട്ടുണ്ട് വയനാട് ദുരന്തം വന്നപ്പോ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് അവരെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം അങ്ങനെ കുറെേ എന്താ ഇടങ്ങറുകൾക്കുള്ളിൽ നമുക്ക് എന്താ സഹായിക്കാൻ മനുഷ്യന്മാര് മതം നോക്കിയോ
അതെ അതെ അതിനൊക്കെ ഒരുപാട് സഹായങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തും നമുക്ക് അതിജീവിക്കാനുള്ള ഇനിയും ശേഷി തരട്ടെ എന്ന് ഞാൻ പറയുന്നു ഇതുവരെ നമ്മൾ ഒക്കെ മറികടന്ന വന്നു ഇനിയും നമുക്ക്തിനുള്ള ശേഷി തരട്ടെ പിന്നെ കേരളത്തെ കുുറിച്ച് പറയുകയാണെങ്കിൽ എന്താ മികച്ച നിങ്ങൾ പറഞ്ഞ പോലെ മികച്ച സേവനങ്ങളാണ് ആരോഗ്യമാണെങ്കില ഇപ്പോൾ ഹോസ്പിറ്റൽസ് അങ്ങനത്തെ എല്ലാ എന്താപ്പോൾ ക്ലിനിക് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ആണെങ്കിലും ഇപ്പോൾ ആരോഗ്യകരമായിട്ട് നമുക്ക് വളരെ സപ്പോർട്ടീ ചെയുന്നൊ ഒരു സംസ്ഥാനം തന്നെ കേരളം മാത്രല്ലേ വികസനം വികസനംന്ന് പറഞ്ഞാ കേരളത്തിൽ ഒന്ന് ഒന്നായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഫുൾ വികസനത്തിന്റെ പിന്നാലെയാണ്ല്ലേ എത്ര പെട്ടെന്ന് ഓരോരോ കാര്യങ്ങളും മറ്റു ഐറ്റംസ ഒക്കെ നമ്മുടെ കേരളത്തി ഉണ്ടാവുന്നത്
അതെ ഉറപ്പായിട്ടും നമുക്കിപ്പോൊ ഈ ഗവൺമെന്റ് ആശുപത്രിക്കെ നമുക്കിപ്പോ ഈ സമ്പത്തില്ലാത്തവർക്ക് തന്നെ എന്താ ഒരു നല്ലൊരു ഓപ്ഷന ആയിട്ട് നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ നമുക്ക് കേരളത്തി ഇല്ലാത്ത ഒരു സ്ഥലംന്ന് പറഞ്ഞാ ഇപ്പൊ എന്ത കോട്ടപ്പാട്ന്ന് പറഞ്ഞാ അവിടെ ഇപ്പോ ഇല്ലാത്ത ആശുപത്രികൾുണ്ട് നമുക്ക് വേണ്ട എന്താ കടകളുണ്ട് നമുക്ക് ആവശ്യമായ സ്ഥാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്തുണ്ട് നമ്മള കേരളത്തില അപ്പോ എത്രയോ കടകളും നമുക്ക് വേണ്ടി ആശുപത്രികളും സൗജന്യമായ എന്തെല്ലാം സാധനങ്ങളും നമ്മുടെ കേരളത്തി ഉണ്ടന്ന് നമുക്ക് ഇതിനകം മനസ്സിലാകും എത്ര എത്രത്തോളം കേരളം വലുതാണെന്നും അതിനെത്ര പ്രാധാന്യം ഉണ്ട്ന്നും അതിന്റെ ഭാഷയിലാവട്ടെ ഇനി മതത്തിലാവട്ടെ സാംസ്കാരിക സാംസ്കാരികമാവട്ടെോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലാവട്ടെ ഒക്കെ നമ്മുടെ കേരളം മുന്നിലാണ്
പിന്നെ അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ കേരളം മുന്നിലാണ് സമ്പ വിദ്യസൽ പ്രധാന പങ്കക് വഹിക്കുന്നുണ്ട് പിന്നെ വേറെ എന്താ വച്ചാൽ കൃഷി വിനോദസഞ്ചാരം മത്സ്യബന്ധനം എന്നിവയൊക്കെയാണ് പ്രധാന തൊഴിൽ മേഖല കൃഷിയൊക്കെ ചെയ്ത് ഒരുപാട് പണം സമ്പാദിക്ക ുന്നുണ്ട് മാത്രല്ല മത്സ്യബന്ധനം തൊഴിലാളികൾ അവർക്ക് ജീവിക്കാൻ തന്നെ വേറെ വഴിയില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മള് മനുഷ്യർ ഇത് കേരളത്തിൽ ജീവിക്കുന്നുണ്ട് മാത്രല്ല വിനോദ സഞ്ചാരം കേന്ദ്രമാക്കി ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട് അങ്ങനെയൊക്കെയാണ് പ്രധാന തൊഴിൽ മേഖലകളും പ്രധാന മേഖലകളൊക്കെ പിന്നെ പിന്നെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഞാൻ വിളിക്കതിട്ടോ
ആ് ഓക്കെ എന്നനാ പിന്നീട് നിങ്ങള്ൾ തിരക്കില്ലാത്തുമ്പോ വിളിക്കട്ട് ട്ടോ ന്നാ ശരി